ഉ
ആ കേൾക്കാണ്ട്
ഉം
എന്താ പണിന്നോ
രാത്രിക്കൊക്കെ എന്താ ഒണ്ടാക്ക
രാത്രിക്ക്ക്ക് ഇതന്നെ ഇതന്നെ സെയിം ഇഞ്ഞൊന്നും ഇണ്ടാക്കൂല
ആഹ് അപ്പളാ രാവിലെ ഉണ്ടാക്കി കഴിയുലോ
ഇന്നിപ്പ ഞാൻ ഇന്നിപ്പോ ഞാൻ തിരുമ്പി കുളിച്ച് കേറിയപ്പ ഞാൻ രണ്ടര മണി ആയിക്കുണു
ആഹ്
ഉ
അല് പണിയൊക്കെ കഴിയുമ്പോത്തേന് നേരെ ഒരുപാടാവും പിന്ന ഓര് വരാനും ആയില്ലേ
ആഹ് വരാനായില്ലേ
ഉം അവല പറ എപ്പളാ പോകലേ പറണഴിച്ച് പിന്നെ പണി തുടങ്ങുമ്പോത്തിന് ആഹ് പറഞ്ഞയച്ചിട്ടെല്ലാം തുടങ്ങുവാ അതോ
ആഹ് അതന്നെ നല്ല പോലെ പിന്നാലൊക്കെഞ്ഞാൻ ശരിയാവൂല
ആഹ് അവിടെ നോക്കാനൊക്കെ ആളുണ്ടേയിനു
ഓഹ് അതൊക്കെ ഒരു കഥായാരുന്നു മൂന്ന് വയസ്സ് വരെ നല്ല ബുദ്ധിമുട്ടായാരുന്നു ആഹ് ഇത്തേം ഇമ്മായിമ്മേനേം
ഏഹ്
ആ എന്റെ വീട്ടിലുണ്ട അവിടെക്ക് പോകുമ്പോ കുഴപ്പില്ല പക്ഷെ ഇവിടെ വരുമ്പോ
ആഹ് അതന്നെ ഇനി ഞാനും അവിടേയിനി
ആഹ് ഐന്റെ മാപ്പള അങ്ങനെ നിർത്തൂല്ലേ
ആഹ് ആപ്പ പിന്ന കണ്ടറിഞ്ഞ കൊർച്ചൊക്കെ കൊർച്ചൂടെ അവിടേം കൊറേ ഇങ്ങനൊക്കെ നിന്നിനി
ആഹ് അങ്ങനെ കണ്ടറിഞ്ഞ് പറഞ്ഞേക്കണ തെരക്കേടില്ല ഇത്
ആഹ് ഉം ഇത് ഓല്ക്ക് ആഹ അയിനങ്ങട്ട് എടങ്ങേറായിലേ
ഉം മൂന്ന് വയസ് വരെ നല്ല എടങ്ങാറായിക്ക്ണ്
ഉം
ഇക്കാ ആദ്യഎവിടെങ്കിലും മറ്റേ കുട്ടികളത് കേൾക്കുമ്പോ തന്നെ എന്നെ പേടിയെന്ന് സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുക്ക് നോക്കാൻ ഇതിനു ആൾക്കാരില്ല പ്പൊ ആ ഒരു പേടിയായിരുന്നു സംഭവം അപ്പൊ നോക്കുമ്പോയ് പടച്ചോൻ എനിക്കത് തന്നത് പക്ഷെ ഇപ്പ നല്ല ഹാപ്പിയാണ് ട്ടോ
ആ ഹാ ഫസ്റ്റ് തേല്സ്കാനിങ്ങിൽ തന്നെ അറിഞ്ഞില്ലേ
ആഹ് അറിഞ്ഞു അറിഞ്ഞു
ആഹ് ഫസ്റ്റ്ത്തിലെന്നെ പോ
പിന്നെ അയിന്റെ സ്കാനിങ് ഇടുക്കണതിന്റെ മുന്നേ തന്നെ എന്റെ ആങ്ങള പറഞ്ഞു അണക്ക് എര്ട്ട കു കുട്ടിക്കളയിക്കാറ് എന്താച്ചാ മറ്റേത് രണ്ടെണ്ണത്തിനും ഇല്ലാത്ത കാട്ടിക്കൂട്ടല് ഇതിന് കാണുമ്പോ പറഞ്ഞത് എന്നിട്ട് പിന്നെ സ്കാനിങ് എടുത്തിട്ട് ഡോക്ടറെ എടുത്ത് പറഞ്ഞേക്കാ ആകെ അന്തം
ആഹ് ഇന്നാല് ഓലപ്പ കാണുമ്പോ സന്തോഷാ ഒന്നുല്ലാ തെങ്ങനെ നിക്കട്ടെ അസുഖങ്ങളൊന്നും
അതെ അതാ ഇനിയിപ്പോ വേണ്ട് ആരോഗ്യ ആയുസൊക്കെ ഉണ്ടാവട്ടെ ഉം
പിന്നെ എന്നാ ഇന്നിപ്പോ ഓരോ പ്രായാണ് ഒരേ കൾച്ചറും ഇനിപ്പോ ഓലെ ഇതിന്റെ സമയാണ് പറയാ ഓല്കച്ചറ കൂടുന്നിം അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കണം ഇന്ന്
അതെ
ഇന്നിപ്പൊ അനങ്ങ്യാ തല്ല എന്തെങ്കിലൊക്കെ പറഞ്ഞാ മതി രണ്ടാ ഇന്നരണ്ടാളും നല്ല കളി
ആഹ് നല്ലതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടല് ഇതാ സഹിച്ചാൻ വയ്യാത്തേ
എന്താ വികൃതിച്ചിട്ടാ ഉം എന്തേലും പറഞ്ഞാ ഓളി ഇന്നെ കളിയാക്കാണേ ഇബള് ഇന്നെ കളിയാക്കാണെ പറഞ്ഞ ന്നിട്ടും ഇങ്ങോട്ട് തൊടങ്ങിയാ പിന്നെ
ഓന്നെ നോക്കണ്ട് എന്തെങ്കിലും കരഞ്ഞു നിക്കുമ്പോളേ കാരും എന്നെ നോക്കാണ് അപ്പ അയിന് ഒച്ചട്ടുണ്ട് എന്തെങ്കിലൊക്കെ ഒത്തിട്ടാ അങ്ങനെ വരും
ആഹ്
എന്താ എന്നിട്ട് മറ്റൊരു മൂത്ത കുട്ടികളോട് എങ്ങനെ ഓല്
ഓല്
മൂത്ത കുട്ടികളോടൊക്കെ എങ്ങനെയാണ് മറ്റരോട് ഇവരെങ്ങനെയാണ് കളി എന്താ കച്ചറ ഉണ്ടാക്കോ
അത് കൊഴപ്പില്ല
ആഹ് ഓല് തമ്മിലാണല്ലേ ഓല് തമ്മിലാണ് ഓലത് ആ ആ
തമ്മിലാണ് വേല്ല്യാര്കുഴപ്പല്ല ആഹ്
ആ വർത്താനൊക്കെ ശരിക്കും പറിലേ
അനക്ക് വരണ്ടാള ന്നെയുള്ളൂ ആ അതൊന്നു കൊഴപ്പില്ല
ആ ഫസ്റ്റത്തെ തന്നെ
ആഹ്
ഹം ഫസ്റ്റിൽതന്നെ രണ്ടാളാ
പിന്നെ എങ്ങനെ ഇങ്ങെനെ അതിന്റെ മുന്നേ സ്കൂൾ പോണേന്നു മുന്നൊക്കെ
എന്ത്
എന്തേലും എയുദീന്നൊ കയൊക്കെ വായങ്ങി കി
അടുക്കോല്ക്കോ ആഹ് അംഗലവാടി പോയിന് അംഗലവാടിയില് പോയി
അംഗൻവാടിന്ന് പഠിപ്പിച്ചോ
ആഹ് അംഗനവാടിൽ എന്താ മലയാള അക്ഷരങ്ങള്ൾ ഓല്ക്ക് കൊറെക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്
ആഹ് എഴുതി കൊടുക്കോ എഴുതാനോക്കെ വയ്ക്കൊ
ആഹ് റ ത ന പ അങ്ങത്തൊക്കെ വാ
ആഹ് ഞങ്ങള അവിടെ അങ്ങനവാടികൊക്കെ വെറുതെ പോക ഒരു കാര്യല്ല
ഏ ഇവിടുത്തെ ടീച്ചറ് നല്ല ടീച്ചറാണ് ഓല്ക്ക് ഇങ്ങനെ ഒരു നോട്ട് ബുക്കൊക്കെ കൊടുത്ത് അതിൽ എങ്ങനെ എഴുധിപ്പിച്ചു
നിഫൂ ല
ഏ ഇങ്ങടെ പിന്നെ ഒന്നേ രണ്ട് തൊക്കെ അറിയാം ഒന്നേ രണ്ട് ഒരാൾക്ക് പത്ത് വരെ ഞമ്മൾങ്ങനെ പറഞ്ഞഞ് കൊടുത്താലൊക്കെ ശരി കാണി ക്കും ഒരാള് പിന്നെ
അങ്ങനെ യാകുബൊ പിന്നെ അഗാടിക്ക് പറഞ്ഞേക്ക്ണെൻ എന്തെലും കാര്യം ഇണ്ടാവും
ആഹ് ഇന്ടെ പക്ഷെ ഞങ്ങൾക്ക് പോകണമെങ്കിൽ ഭയങ്കര ഇത് കേദേഡ് നി ഇവിടെ അടുത്തൊന്നും അല്ലേ നി
അപ്പൊ നല്ല സുഖാട്ടോ
ആഹ് ഞങക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടേ നി നോമ്പിന്റെ സമയത്തൊന്നും കൊണ്ടക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒരു മാസം തന്നെ ഞങ്ങള് റസ്റ്റ് എടുത്തു
ഇവിടുത്തെങ്ങവാടി എന്താ ദൂരൊക്കെ ഉണ്ട് പക്ഷെ നോമ്പാ അത് ഇതേ പൊലെ നടന്നങ്ങനെ കൊണ്ടായിക്കൊടുക്കുകെ ചെയ്യും ഞാനും ഇവിടെ വികൃതി കാട്ടിനിന് കൊണ്ടാക്ക കൊടുക്കുക അല്ല അംഗനവാടി കോ പോയിട്ടൊരു കാര്യന്നുല്ല സത്യം പറഞ്ഞാൽ
ആഹ് ആഹ് ഹാം ഇവർക്ക് പോകാനൊക്കെ ഇഷ്ടേനി പക്ഷെ
നോ നോബിൻ ഇതേപോലെ നട പോയിട്ട കൊണ്ടാക്കല് അപ്പൊ എന്റെ ഹെൽപ്പർ ഇവിടെ ഇതേനെ ബസ്സില് പോവും അപ്പൊ ഹെൽപ്പർ ഇവിടെ അറങ്ങിട്ട് ഓലേം കൊണ്ട് പോകും അങ്ങനെ വരുമ്പോ കൊടന്നാക്കിത്തരും ചെയ്യും
യേ യേ ഇബടെ അയിന് ഇബൽ അങ്ങനെയൊന്നും പോകുലൈ ആഹ് ഇബല്ക്ക് ഞാൻ തന്നെ പോണം ഞങ്ങൾ രണ്ടാളും വര ഞങ്ങള് രണ്ടാളും കൊണ്ടക്കും ഞാനും ഇമ്മിം കൊണ്ടക്കുംഇമ്മി ഉണ്ടാവോ പ്പം മെയിൻ റൊട്ട് കൂടെ അങ്ങനെ പോണം അപ്പൊ ഓലിം കൊണ്ട് ഒറ്റക്കെ പോകണ്ടാർന്ന് ഇമ്മി പോരും അത് പി മ് എന്നട്ട് പിന്നെ അലപ്പ കൊഴപ്പൊന്നുംല്ല അപ്പ പിന്നെ ബസ്സിനാണ് പോക അഹ് എന്താ നമ്മള അങ്ങോട്ട് ആക്കി കൊട്ത്താ മതി ബസ്സിന്റെ അങ്ങട്ട ആക്കി കൊടുത്താ അങ്ങനെ
ഉം ആഹ്
മ്
എത്ര ബസ് സ്കൂൾ ബസ്സ് തന്നെയ അല്ലേ
ആഹ് ബസാണ്
ആഹ് ബസ് ഫീസൊക്കെ എത്രയ
ബസ് ഫീസ് ഇപ്പൊകൂടിക്കണ്റ്ഞ്ഞ് എത്ര മുന്നൂറോ തൊന്ന ഒരാൾക്ക്
ആഹ് ഇവിടെ മുന്നൂര്ന്നെയ
ആഹ് എങ്ങനെ ഫീസ് എടുക്കാ പഠിച്ചനതാ സ്കൂളൊക്കെ കൊറച്ചു തരാനോക്കെ പറഞ്ഞിക്ണ് ഇഞ്ഞെദാ ഇത് ഇത് ഒന്നുകൂടി ഒന്ന് ചോദിച്ചണം പറയണം
ഓരോര്ത്തര്ക്ക് മുന്നൂറാണ് അപ്പൊ ഇബൽക്ക് ഒര് ഒരാളെ പയ് സ കൊട്ത്താ മതി രണ്ടാൾക്കും കൂടി
ഏഹ് അങ്ങെനേ ആഹ് ഇവിടെ അങ്ങനെ നൂറുപ്പ്യൊക്കെ കൊർച്ച് തരാന്നർഞ്ഞ്ക്ക്ണത് ഞ്ഞ് അയ്ലേറെ കൊറ്യാേന്നുള്ളത് അറീല ഫീസാെക്കെ എങ്ങെനേണ് യു കെ ജീല്
മുന്നൂരന്നെ കൊട്ത്താമയ്
ഏഹ് ഇസ്കൂൾ ഫീസും അതെന്നെയാ ട്യൂഷൻ ഫീ
ആഹ് ബെടെ രണ്ടാൾക്കാവുമ്പോ അറ്ന്നൂറ് വേണ്ടേ അപ്പൊ മുന്നൂറ് മൂന്നുറ് തന്നാ മതീർഞ്ഞു ഫീസ്
ഏഹ്
ഫീസ് നാനൂറ്റ്യയ്മ്പത് അത് രണ്ടാൾ ക്കും കൂടി അറ്ന്നൂറാക്കി തന്ന് ഉം
ആഹ് ആഹ് അഡ്മിഷന് ഫീ ണ്ടോ അഡ്മിഷൻ ഫീയായ്റ്റ് അതാ എത്രേ
തൊള്ളായിരം മണ്ടേക്ക് അറ്ന്നൂറായ്ര്ന്നു
അലോ
ആഹ് ഉം ഞങ്ങള് ഇങ്ങനെ കമ്മി വേണംന്നൊക്കെ പർ ആഹ് ണ്ട് അതെത്രേ അത് ബുകിന്റിം ത്രെണ്ണാ എത്രേന്ന് പറിൺലാ
ആഹ് ആഹ് ഇവിട്ന്ന്ങ്ങെനേണ്ട് പർഞ്ഞൊക്കെ ചെയ്ത്ക്ക്ണ് ഓക്കെപ്പൊ രണ്ടാൾതും കൂടി ആകുമ്പ ഞമ്മക്ക് ആഹ് ആഹ് ഞങ്ങക്ക് മൂവായിര് മൂവായിരാ മൂവായിര്ത്തി ഇര്ന്നൂറ് അല്ല മുന്നൂ മുന്നൂറ് രണ്ടാക്കും കൂടീട്ട് പറഞ്ക്ക്ണ് ഞ്ഞ് എന്താണാവോ ക്കണം
ഞങ്ങളെങ്ങെനെ പർപ്പോ പിന്നെ ഒര് വേള്ളപേപ്പർൽ എഴ്തി കൊട്ക്കാനൊക്കെ പർഞ്ഞ് അങ്ങനെ എഴ്തി കൊണ്ടോവൊക്കെ ചെയ്തു
ആഹ് ഇപ്പങ്ങനെ തൊടങ്ങീക്ക്ണ് ഫീസ് സമയായ്ക്ക്ണ് സമയായ്ക്ക്ണ് ഈ മാസം കയ്ഞ്ഞിലേ കൊട്ത്ത് വിടണം കളിക്കാൻന്നൊക്കെ പർഞ്ഞ് ഇ പ്രിൻസിപ്പിൾനോട് പറഞ്ഞിക്ക്ണ് ഞ്ഞ് എന്താ ടീച്ചർനോട് പർഞ്ഞിക്ക്ണ് പ്രിൻസിപ്പിൾനോട് പർഞ്ഞീനി
ആഹ്
അയ്നെ പറ്റി ചോയ്ക്കാന്നൊക്കെ പർഞ്ഞ്ക്ക്ണ് എന്താ പർഞ്ഞത്‌ന്നർഞ്ഞപ്പോ പേരൊക്കെ കൊട്ത്ത്ക്ക്ണ് പിന്നെ മു സാറ്നോട് ചോയ്ച്ചാേക്കെണ്ട്യെരും
ആഹ് ആഹ്
ഹാ
അങ്ങനെ ഞങ്ങളെ വേറിം ഇബലെ ക്ലാസ്സില് വേറിം രണ്ട് എര്ട്ട കുട്ട്യാള്ണ്ട് ത് ആങ്കുട്ട്യാളാണെ അപ്പോ ഞങ്ങള് ഫീസ് കാെർ ഞങ്ങളണ്ടാളും പാടെ ഒരുമിച്ച് നിന്നിട്ട് പർഞ്ഞു ഫീസ് കൊർച്ചെര്ണ്ല്ലെങ്കി ഞങ്ങള് വേറെ സ്കൂള്ക്ക് ചേർക്കാണ്ന്നൊക്കെ അങ്ങനെ പർഞ്ഞ്
ആഹ് ഹാ
ഉം ഓലും ഉണ്ടായിര്ന്ന് ഞങ്ങക്ക് സപ്പോട്ടായിട്ട് രണ്ടുട്ടരുംമ്പാടെ നിന്ന്ട്ട്ങ്ങനെ പർഞ്ഞു
ഏഹ് ആയുർവേദിക് ഇവരെ സ്കൂളിലും ഉണ്ട് വേറെ ക്ലാസ്സിലാണ് തോന്നുന്നത് ഓലെ ക്ലാസ്സില് ഇല്ല രണ്ട് പെൺകുട്ടികൾ വേറെണ്ട് ഇതേപോലെ
ആഹ്
അത് വേറെ കാസ്സിലാ
അടെപ്പോ ഏത് ഡിവിഷൻ എയും ബിയും സിയും ഒക്കെ ഉണ്ടോ?
ആഹ് എ ബി സി ഡി വരെ ഇണ്ട് ഇബല് എ ക്ലാസ്സിലാണ്
ആഹ്
ഉം ഡി ക്ലാസ് വരെണ്ട്
ത്ര ഇവിടെ എൽ കെ ജി എയും ബിയും ഇണ്ട് യു കെ ജി സി ബി മാത്ര അല്ല എ മാത്രൊ ള്ളു.
ഉം അത്രൊ ള്ളൂ
ഉം ആഹ് എന്നാ ശരി ഇന്നാല്
ആഹ് ശരി